ഓ
ആ എനിക്ക് കേക്കാം ഞാൻ തേ ചോറൊക്കെ ഉണ്ടിട്ടിങ്ങനെരിക്കുവായിരുന്നു.
ആഹ് ആഹ് പുട്ട് സമയം ഒന്നരായല്ലേ
ആ ഒന്നരായെന്ന്
ഉം നിൻക്ക് രണ്ട് മണിക്ക് എങ്ങാണ്ടാ കേറണ്ട ലെ
അങ്ങനെയോന്നു ഇല്ല ഇപ്പം ആ ചോറ് ഇനി രണ്ട് മണിക്ക് ഇത് കെറാന്നോർത്തിരിക്കുവായ്രുന്നു
ആഹ് ഒരു മിനിട്ടേ എനിക്ക് ഏതോ കോള് എവിട്ന്നോ വരുന്ന ആ സാരയില്ല തന്നെ കട്ടായി പോയി
ആഹ്
മ ആഹ് പിന്നെ എന്നാ ഒണ്ട് വിശേഷങ്ങള്
വിശേഷം ഒന്നു ഇല്ല ചോറുണ്ടോ
ആ. ചോറുണ്ട്
ആണോ എന്നാ ഉണ്ടായിരുന്നു കറിയൊക്കെ
ഇന്ന് ഇന്നലെ മത്തിയും മറ്റേ ഒഴുവന് ഇല്ലേ ചൂടാ
ആഹ് ഹാ
അതുഒണ്ട് അത് ഇന്നലെ വാങ്ങിക്കൊണ്ട് വന്നായിരുന്നു അപ്പൊ അത് ചൂട പറ്റിച്ച് ആ മറ്റേത് കറി വെച്ച് മോളവിട്ട് അപ്പ അത്ഒണ്ടായിരുന്നു പിന്നെ ഞാനിന്ന് കടച്ചക്ക തീയല് വെച്
അതെ കടച്ചക്ക ഉണ്ടോ വീട്ടില് അതോ
ആ മൂന്നാല് അത് ആ ഹരീഷിൻ അതല്ല എന്റെ ഭർത്താവിന്റെ വർഷോപ്പിന്റെ അവടെ ആ രണ്ട് മൂന്ന് ഇതി ഈ മരം ഇത് തന്നെ രണ്ട് മൂന്ന് മരം ഉണ്ടേ അപ്പൊ എടക്കിടക്ക് ഇങ്ങനെ കൊണ്ടുവരും ആഹ് അതപ്പം വെല്ലിമ്മക്ക് മീനും ഇറച്ചി ഒന്നും കൂട്ടാൻ മെലല്ലോ
ഓ
ഇന്ന് ഞാൻ ഉണ്ടാക്കിട്ട് പോ
അ ആണ
ഉം ഇന്ന് കുഞ്ഞ് ഭയങ്കര ടീച്ചറ് അവര്ടെ ടീച്ചറ്ല്ലായിരുന്നേ അന്നിട്ട് അവള് ഭയങ്കര വഴക്കായിരുന്നു അതുകൊണ്ട് പിന്നെ ഞാൻ അവളെ ഉച്ചയായപ്പോ പോയി കൊണ്ടുവന്ന് ഉം ഓക്ക് ഒറക്കഷീന ടീച്ചർക്ക് എന്തോ ആ എന്തോ സമ്മേളന എന്തോ
ആ ഹാ
ആ അപ്പൊ
ല്ലേ എണീക്കത്തി ല്ലെ
ടീച്ചറ് ഒണ്ടെങ്കി വല്യ കൊഴപ്പ ഇല്ല പത്ത് മിനിറ്റ് വല്ലോം കരയത്തേ ഉള്ളെ പക്ഷെ ആയ മാത്രാവുമ്പം പുള്ളിക്കാരി കയ്യും പോയിരിക്ക എനിക്ക് പേടിയായിരുന്നേ പക്ഷെ കൊഴപ്പില്ലായിര് പിള്ളേരൊക്കായിട്ട് കളിയായിരുന്നു
ആണോ ഒത്തിരി പിള്ളെരുണ്ടോ
പത്ത് പതിനൊന്നു പിള്ളെര്ണ്ട്
ആണല്ലേ
ഉം അപ്പൊ അവര് എല്ലാരൂട ആരുന്നപ്പൊ പുള്ളിക്കാരി അന്ന് മറന്നുപോയി ഞാൻന്ന് ചെല്ലു ടീച്ചറിനെ വിളിച്ചപ്പ എടുത്തൂല്ല
ആഹ് ആഹ്
അതൊണ്ട് ഞാൻ പോയങ്ങ് വിളിച്ചുകോണ്ട് പോന്ന് പിന്നെ അങ് ചെന്നപ്പോ പിന്നെ അവര് കൂടെ വിട്ട്
ആണോ ഓ ക്കൊണ്ടാക്കീട്ട് പിന്നെ രണ്ടാമത് പോയോ
ആഹ് ഇപ്പൊ ഒരു പത്തേവക്കാലൊക്കെ പത്തര അയപൊ കൊണ്ട് വിട്ട് എന്നിട്ട് ഞാനൊരു പന്ത്രണ്ടര ഒരു മണിയായപ്പോ ഇ കൊണ്ടുപോന്നു മൂന്ന് മണി വരെ ആാണ് ഇല്ല ഒറങ്ങിക്കോണ്ടിരിക്കുന്നു
അണോ ആഹാ ഈ സമയത്താണോ അവടെ ചോറിണ്ടിട്ട് ചോറിണ്ടിട്ട് അപ്പോഴേ കെടക്കുവോ? അതോ?
അവിടെ എന്ദോ ഒരു മണിക്കാ തോന്നുന്നു ചോറ് ഒരു മണിക്കല്ല പന്ത്രണ്ടര കഴിയുമ്പോം ചോറ് കൊടുക്കും അതിരി ഇതിങ്ങളെല്ലാം ഒറങ്ങി പിടിച്ച് വരുമ്പോ ഒന്നര കഴിയും
ആണല്ലേ?
ആഹ് ചെലരൊന്നും മൂന്ന് മണിയായാലും എണീക്കത്തില്ലേ? അവടെ കെടക്കും ആഹ് ഞാനെല്ലും ഇപ്പം ഓരോന്നൊക്കെ അവടെ ട്ടീയ്യാ ഒരമ്മമാര് ങ്ങനെ ഇരിക്കവാ വിളിച്ചിട്ട് എഴുന്നേക്കാതെ തോളെലിട്ടോണ്ട് പോരും
ആണോ?
ഉം
ആഹാ
ഉം ഇനിയിപ്പ നിങ്ങൾക്കൊക്കെ ഇനി സ സൺ ഏ സൻഡേ ഉണ്ടെന്ന് തോന്നല്ലേ?
എവിടെയാ ജോലിയോ?
ആഹ് ഇല്ലേ ആഹ് ആഹ് ആ സൺഡേ വള്ളി പോണായിരിക്കും ല്ലേ?
ആഹ് ഞായറാഴ്ച ഒരൂസം മാത്രേ ഒള്ളൂ
അതെല്ലാ ദിവസവും പോണം അല്ലേ?
ആഹ് ഞങ്ങക്ക് പള്ളിയിലെന്നും പോണം അല്ല എല്ലാം ഞായറാഴ്ചയും പോണം ഉം മൊടക്കാൻ പറ്റത്തില്ല മുടക്കാം എന്തേങ്കിലും അസുഖമൊക്കെ ആണെങ്കിൽ
ആഹ് അങ്ങനെ ഞാനമ്പലത്തി പോയിട്ട് ഒത്തിരി ദിവസായി ഇന്ന് ഒന്ന് പോണം
ആണോ അടുത്തന്നേണോ?
ആഹ് ഇവിടടുത്ത് രണ്ട മൂന്നെണ്ണം ഉണ്ട്
ആഹ് ഹാ
ഉം പിന്നെ ഓഹ് രാവിലെ പോണേയ് ഞങ്ങളെന്നും ഈ താമസിച്ചെടക്കുന്നോണ്ട് രാവിലെ എണീക്കത്തില്ല
ഓഹ് ഓഹ്
ഈ താമസിച്ചേ ഒള്ള് കെടപ്പ്
ആണല്ലേ ഓഹ് അത് കാരണം പോക് തണക്കല്ലേ എഴുന്നേക്കാൻ മടിയായിരിക്കും അല്ലെ
ആഹ് എഴുന്നേറ്റ ഇനിയിപ്പം ഇവിടെ പിറന്നാളാണ് അടുത്ത മാസെ അപ്പാ അത് ആഹ് ഇനിയിപ്പം അയിന് മുന്നേ കൊറച്ച് ഇവിടെ കൊറെേ വഴിപാടൊക്കെ ഉണ്ട് നടത്തോ ടുക്കൊക്കെ ചെയ്യണം
ആണോ ഓഹ് ഇവിടെ തന്നെയാണോ അത് വേറെ ദൂരത്ത് പോകുന്നുണ്ടോ?
താഴെ ഏ ഏ അമ്പൽ ആ അത് അന്ന് കൊറച്ച് ദൂരെ ഒരു അമ്പലത്തിൽ പോണൊന്നുണ്ട് പിറന്നാളിന്റെ ദിവസം ആഹ് പിന്നെ ഏ ഇപ്പം ഈ അടുത്ത കൊല്ലാമ്പലത്തിലൊക്കെ പോയി ചെയ്യത്തെ ഒള്ളു
ആണല്ലേ നാല് വയസ്സിലോട് ചറുവാണോ
അല്ല മൂന്ന്
മൂന്നിലോട്ട് കേറുന്നതെ ഒള്ളൂ
ആഹ് മൂന്നിലോട്ട് ക ഈ ല്ലേ ജൂലൈ ആവുമ്പോ മൂന്നാവത്തേ ഒള്ളൂ ആഹ്
യോ
അല്ല മൂന്ന് പ്പം നമ്മളിപ്പം ജൂണിലല്ലേ പ്രവേശനോത്സവം
അഹു അങ്ങനെ കെയ്റ്റാല്ലേ ആ
ആ ജൂലൈ ആകുമ്പം പിന്നെ ഒരു മാസം വെ വ്യയാസല്ലേ പിന്നെ നമ്മള് ഒരു വർഷം കളയണ്ടേ അടുത്ത വർഷത്തേക്ക് പോയാ
തവർഷം ആ ഓക്കെ ആഹ്
അങ്ങനെ കേറ്റിയതാ
ആണല്ലേ ഔ
ഉം പിന്നെ വേറെന്നെ അവിടെ എന്നായിരുന്നു കറി
ഉം കറി ഞങ്ങക്ക് ചക്കക്കുരു വെച്ചേ ചക്കക്കുരും ചീരയും കൂടെ തോരൻ
ആഹ് ആഹ് ആഹ് വെള്ള വെള്ള കളറിലോ വെള്ള അങ്ങനെ വെക്കുമ്പോ ചക്കുരു വെള്ളയല്ലേ
അല്ല മഞ്ഞൾ പൊടി ച്ച് രി
ആഹ് ആഹ് ആഹ് ആഹ് അങ്ങനെ അങ്ങനെ വെക്കും ഉം
ആഹ് ചീരയ്ക്കകത്ത് മഞ്ഞൾ ഇടും പിന്നെ ചക്കൂരി വെക്കുമ്പോഴും തുള്ളി മഞ്ഞള്ടും
എനിക്ക് ഈ തോരം കാണത് ഞാൻ ചപ്പക്കുരു കിട്ടിയ ഇവിടെ വിടെ കിട്ടി കഴിഞ്ഞാ ഈ അമ്മയക്കെ ചക്കരു മാങ്ങ വെപ്പിക്കുവേ പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ മറ്റെ മസാല ക്കെയിട്ട് പറ്റിക്കത്തിലെ
ഓ അങ്ങനെയണൊ ഷ്ടം
ആഹ് അയ്യോ എനിക്ക് ഭയങ്കര ഇഷ്ടാ അത് നല്ലായിട്ട് ഒടയുന്ന ചക്ക കുരു ആയിരിക്കണം ഈ അങ്ങനെ അതുപോലെ കെടക്കുന്നതല്ലാതെ നല്ലായിട്ട് ബെന്ത്‌ ഉടഞ്ഞി പോത്തി
വെന്ത് ഒടഞ്ഞു പോന്ന ചക്കക്കുരു ആണലെ ആഹ് എനിക്കങ്ങനെ എ അതിനോട് വലിയ താല്പര്യ ഇല്ല പിന്നെ അല്ലാതെ കിടക്കത്തില്ലേ ഈ ര് വിട്ടു വിട്ടി കിടക്കുന്നേ ഒത്തിരി കുഴയാതെ
ആഹ് അങ്ങനെയാണ് ഇഷ്ടം
ആഹ് എനിക്കങ്ങനെ ഇഷ്
എനിക്ക് കൊഴയണം എനിക്ക് ഏത് സാധനവും കൊഴയണം കപ്പ പിന്നെ എന്നാ ഇത് കിഴങ്ങാണെലും വല്ല എനിക്ക് ഇങ്ങനെ കകൊഴയണ്ണം എന്ന എന്നാണോ പണ്ട്തൊട്ടെ അങ്ങനെ ആ ഇവിടെ പക്ഷെ അങ്ങനൊന്നും പറ്റത്തി റ്റതില്ല ഇവിടെ അവർക്ക് ഒരു ഭാഗമുണ്ട്
ആഹ് ആഹ്
ആഹ് ഞാൻ ഒറ്റക്ക് വെച്ച് ഞാൻ കഴിക്കും
കഴിക്കോ ഓ എനിക്ക് അങ്ങനെ കുറയുന്ന-
പിന്നെ അമ്മായമ ഉണ്ടെന്ന് പറഞ്ഞാലും അടുക്കള നമ്മുടെ കൺട്രോളില് അമ്മായിമ്മ ചുമ്മാ രാവിലെ പോയി അമ്മായിമ്മ അടുക്കളലേ കേറൂല പിന്നെ എനിക്കത് ഇഷ്ടവാണേ ഏ എനിക്ക് ഈ കു കൂടെ നിന്ന് ചെയ്യാതിരിക്കുന്നതാ എനിക്കിഷ്ടം
ആഹ് അതാ ഒരു കണക്കിന് നല്ലത് കുറേ നിന്ന് പറയുമ്പോത്തേക്കേ നമ്മുക് ചെയ്യാനൊരു ബുദ്ധിമുട്ട് വരും
ആഹ് അങ്ങനെ അത് തന്നെയല്ല എന്നെ ഉണ്ടാക്കി കൊടുത്താലും കൂറ്റം പറയത്തില്ല അത് തന്നെ വല്യ കാര്യം
ആണോ അത് നന്നായി
അമ്മായിപ്പനാണേങ്കലോ അങ്ങനെ കുറ്റം പറയത്തില്ലേ കുറ്റം പറഞ്ഞ പിന്നെ ഞാനത് വെക്കത്തില്ല കറി അത് കൊണ്ടിരിക്കമ്പ പിന്നെ അമ്മ വരടണ്ടെന്ന് ഞാൻ പറയും അമ്മ വന്നിട്ട് അമ്മനെ കൊണ്ട് വെപ്പി അതുകൊണ്ട് പിന്നെ എന്നന്ന ഉണ്ടാക്കി കൊടുത്താലും ഉപ്പ് ഇല്ലെങ്കിലും തിന്നളുവേ ആഹ്
അതെതാലും നല്ലായി
എന്നാ പിന്നെ വേറെന്നാ ഉണ്ട് വിശേഷം മഴയൊക്കെ ഉണ്ടോ
ഇല്ല ഇന്ന് നല്ല വെയില് രണ്ടു ദിവസമായിട്ട്പ നല്ല വെയിലല്ലേ
ആ അതെ അതെ ഇന്ന് വെയില് കണ്ടിട്ട് ഞാൻ തുണിയെല്ലാം നനച്ചിട്ട് ഞങ്ങക്ക് ഇവിടെ കറണ്ട്ല്ല. പിന്നെ അതുകൊണ്ട് മെഷീനെ അലക്കാൻ പറ്റിയില്ല പുറത്തിട്ട് പിന്നെ അലക്കി ആ അലക്കി ഊര് പിഴിഞ്ഞഞ് കഴിഞ്ഞപ്പം കരണ്ട് വന്നു പിന്നെ ഞാനത് പകുതി ഉണക്കി
ആണോ ഓ ആ ഞങ്ങൾ പിന്നെ അമ്മ ഇന്നലെ അലക്കിയായിരുന്നു
ആഹ് ഇപ്പൊ തുണിയെല്ലാം ഉണങ്ങിയെന്ന് തോന്നൂ
ആണല്ലേ
ഉ നല്ല വെയിലുണ്ടല്ലോ അവിടെക്കെ കറണ്ട് കെട്ട് ണ്ടായിരുന്നൊ ഇന്ന്?
ഇല്ലായിരുന്നു
ഞൾക്ക് വളുപ്പംകാല തങ്ങാണ്ട് പോയിട്ട്ഞാൻ വീടിലോട്ട് വിളിച്ച ചോയിചപ്പോ അവിടെയും കറണ്ട് കട്ടായിരുന്നു
വീട്ടിലൊരു ഒരു ആറര ഒക്കെ പോയായിരുന്നേ എന്നിട്ട് ഒരു ഏഴര എഴെമുക്കാലായി വന്നപ്പോ
ആഹ ഞങ്ങൾക്കും അങ്ങനെ തന്നെ ആറര ആറരയല്ല നാളെ മുക്കാലായപ്പോ പോയിട്ട് ഏഴമണി ആറര ആയപ്പോ വന്ന്
ആ ഞാ ആ സമയ ഞങ്ങള്ൾ വേ വേററെരു വീട്ടിലേ ഇപ്പൊ താമസിക്കുന്നേ അപ്പൊ അവിടുന്ന് താഴത്തെ വീട്ടിലോട്ട് വന്നപ്പം കറി വെക്കാൻ വന്നപ്പോഴത്തേക്ക് പോയി
ആഹ
ആഹ ആ ഞാനും ചക്കക്കുരുമാങ്ങ വെക്കാൻ വേണ്ടിയായിരുന്നേ അപ്പം ഇല്ല കറണ്ട് ഇല്ല ഞ പിന്നെ നേരെ ചീരയായിട്ട്ന്ന് തോരൻ വച്ച്
ആ ആഹ പിന്നെ വേറെ എന്നാ ഉണ്ട് അച്ഛനൊക്കെ പോയോ
ആ അച്ഛനു ഇവിടെ അടുത്താ പണി
ആഹ നിങ്ങള് പോ ആരാ ആദ്യം ചെല്ലുന്ന അച്ഛനാണോ ആദ്യം വരുന്നത്
ഇല്ല അച്ഛനെന്നെ കൊണ്ടുവരാൻ വരും ഞങ്ങൾ ഒരുമിച്ച വീട്ടി പോവുന്നേ വണ്ടിയുണ്ട് ഞങ്ങക്കേ അപ്പം അച്ഛന ഇവിടെ അടു ടുത്ത പണി പണി കഴിഞ്ഞിട്ട് നേരെ കടേടെ അങ്ങോട്ട് വരും പിന്നെ ഞങ്ങൾ ഒരുമിച്ചങ്ങ് പോവും
ആഹ് അതല്ലേ നല്ലത് ഒരുമിച്ച് വീടിചേന്ന് കേയറാലോ പോകുന്നതും അങ്ങനെ തന്നെയാണോ
ആ പോവുന്നതും വരുന്നതും അങ്ങനെ തന്നെയാ അടുത്താണെങ്കിൽ ദൂരോട്ടൊക്കെ ആണെങ്കിൽ മാത്രം ഞാൻ ബസ്സിന് വൈകും
അപ്പം ഈ ഒരു കറിയൊക്ക കൂടി അച്ഛൻ
അച്ഛന് കറിയൊന്നും ഇല്ലേലും കുഴപ്പമില്ല
ആഹ് ബസ് റ്റ് യീ്യോ ഞങ്ങളടെയൊക്കെ അച്ഛന് ചാറ് വേണം തോരം വേണം പിന്നെ അങ്ങനെ നിർബന്ധംന്ന് പറഞ്ഞാ ഈ അല്ലെങ്കിൽ ഈ മുളകൊ ഇടിച്ച് അതാണേലും മതി കേട്ടോ ആഹ മഴയാറുന്നുണ്ടോ
ഇല്ല
ഞങ്ങടെ എന്റെ ചാറന്നാണോ അതോ എനിക്ക് തോന്നുന്നതാണോ
ആണോ
ആഹ അങ്ങനെ തോന്നുന്ന പോലെ തോന്നുന്നു
ആഹ
തുണിയെല്ലാം ഞാൻ പുറത്തിട്ടിരിക്കുവാ
ആണോ ഓ ആ പെയ്യാതില്ലായിരിക്കും എന്നാ
എന്തോ ഒരു ഒച്ച കേൾക്കുന്നുണ്ടോ ഇനി കാറ്റടിക്കുന്നാണോന്ന് അറിയത്തില്ല ഞങ്ങളടെ ഈ മുറിൽ ഇരുന്നാലില്ലേ അപ്പുറത്തെ വീട്ടിലെ പറമ്പില് വാഴ കാണാവേ ഞാൻ അയിന്റെ മേളിൽ വെള്ളം വീഴുന്നുണ്ടോ എന്ന് നോക്കി ഐഡന്റിഫൈ ചെയ്യുന്നത്. പക്ഷെ ഇത് ഇതിന്റെ ഈ ചില്ലല് വഴി നോക്കിയിട്ട് ക്ലിയർ ആവുന്നില്ല. ഒരു തെളിച്ചമില്ലായ്മ
ആണല്ലേ
ഉം ആഹ എന്നാ ഞാൻ പോയി ആഹ ഓക്കേ എന്നാ
ശരി